ആഹ് കേൾക്കാല്ലേ, ആഹ് ഒൻ പ്രത്യേകിച്ചൊന്നുല്ല ഇവിടെ ഇരിക്ക ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു, കഴിച്ചു നേര്
ആഹ്, ആഹ് അവിടെ മഴ ഇണ്ടോ?
ഓഹ്, നല്ല മഴ.
അതെല്ലേ ഇവിടെ മഴയൊന്നുല്ല ഇവിടെ നല്ല വെയിലാ.
ഓഹ് ഇവിടെ ഇന്നലെയൊക്കെ ഭയങ്കര മഴയാരുന്നു രാവിലെ വല്ല്യേ കുഴപ്പല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും മഴ തുടങ്ങി നല്ല മഴ, ഉം.
ആഹ് ഇവിടെ മഴേല്ല ഇവിടെ നല്ല കൊറേ ദിവസായി നല്ല വെയിലാണ് ഇന്നൊക്കെ ഇങ്ങനെ മഴ, മഴ പെയ്യോന്ന് ഇങ്ങനെ തോന്നി നല്ല കറുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പെയ്തിട്ടില്ല നല്ല വെയില് വന്നു, ഉം.
ഓഹ് ഇവിടെ മഴ പെയ്ത് ഇവിടെല്ലാം വെള്ളം മുങ്ങി കിടക്കുവ.
അതെയോ ഇവിടെ ഞങ്ങളൊരു തുള്ളി വെള്ളത്തിന് വേണ്ടീട്ട് ഞങ്ങള് ഹ് ഹ് എന്താ വെള്ളല്ല, വെള്ളത്തിന് ക്ഷാമണ്ട് നന്നായിട്ട്.
ഓഹ്
ഉം
ഇവിടെ വെള്ളം നമ്മൾക്ക് ഓട ഇവിടെ അടുത്തില്ല കുറച്ച് ദൂരെയാണ് ഓട, അപ്പം അതുകൊ ണ്ട് ഫുള്ള് വീടും മൊത്തം താഴത്തെ പഴിയടം വരെ വെള്ളമായി കിടക്കുന്നു അത്രേ.
ആഹ്, ആഹ് ഇവിടെ വെള്ളം ഇല്ല മറ്റേ ലൈൻ വെള്ളം വര് ആണ് ചെയ്യ് പറയ് ഞങ്ങക്ക്. ഒരു നാല് ദിവസം അഞ്ച് ദിവസൊക്കെ കഴിയും വര് വരാന് അപ്പം അപ്പഴക്ക് ഞങ്ങക്ക് നല്ല നല്ല വെള്ളത്തിന് ക്ഷാമണ്ടാവും.
ഉം, ഇവിടെ വെള്ളത്തിന്റെങ്ങനെ പ്രശ്നൊന്നുല്ല ഇവിടെ മറ്റേ ഇതാ ഇതുണ്ടല്ലോ വല്ല്യേ ടാങ്ക്.
ആഹ് ആഹ്
കുടിവെള്ളത്തിന്റെ വാട്ടർ അതോറിറ്റിയുടെ ഉണ്ടല്ലോ അല്ലെ അവിടെ ഇവിടെ ഉം ഉം പൈപ്പ് വെള്ളമാണ് ഇവിടെ കിണറല്ല പൈപ്പ
ആഹ് ഞങ്ങൾ കിണറുണ്ട് രണ്ട് കിണറുണ്ട് പക്ഷെ ഈ ഒരുട്ട മാസം ആകുമ്പോളേ ഉം വറ്റും വെള്ളം നന്നായിട്ട്
ഈ മഴ സമയ ഈ മഴ സമയ അവിടെ മഴ കുറവാണോ പെയ്യുന്നത്
ആഹ് അതെ മഴ കുറവാണ് ആഹ് മഴ
മഴയാണെങ്കി മഴ വെയിലാണെങ്കി വെയിയില്
ആഹ് ഇവിടെന്നാ നല്ല മഴ കുറവാട്ടോ ആരൊക്കെയ പറഞ്ഞ നല്ല അങ്ങോട്ടൊക്കെ നല്ല മഴയാന്ന് ഇവിടെ മഴയല്ല ഉം വീട്ടിലറെ കുട്ടികളൊക്കെ ഉണ്ടാ പിള്ളേരുണ്ടോ
ആഹ് ഉണ്ടുണ്ട് മോനുണ്ട് യു കെ ജിൽ പഠിക്കുന്ന യു കെ ജിയില- ട്ട് ആ ഇപ്പൊ യു കെ ജയിലോട്ട് ആകന്നു
ആഹ് ആഹ് സ്കൂള് തുറക്കാനായില്ല ഒക്കെ വാങ്ങിയോ ആ ഇവിടെ എനിക്ക് നാല് പേരുണ്ട്
ആഹ് നാല് പേരുണ്ടല്ലേ ആഹ്
ഉം ഒരു മൂന്ന് പേര് സ്കൂളിൽ പോകുന്നതാണ് ഒരാൾ ചെറുത് ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സായി
ഓഹ് മൂത്താള് എത്രാണ് ക്ലാസ്സിൽ പഠിക്കണ്
പത്താം ക്ലാസ്സില് ഈ പ്രാവശ്യം പത്തില്ല്
ആഹ് ആഹ്
ആഹ്
ഉം പിന്നെ സ്കൂളിൽ പോകുന്നെ ഒരുക്കങ്ങളൊക്കെ എന്തായി
ആഹ് പത്താം ക്ലാസ്സില ആൾക്ക് ട്യൂഷനൊക്കെ തുടങ്ങി ക്ലാസ്ക്കെ തുടങ്ങി ഇപ്പോ പിന്നെ സ്കൂള് ഇപ്പ സ്കൂളൊക്കെ തുറക്കാൻ ആയല്ലോ അപ്പ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഒക്കെയാണ് സാധനം വാങ്ങാണ്ട് ഇനിയും കുറെ വാങ്ങാണ്ട് മൂന്ന് പേര്ക് വാങ്ങണ്ടേ ഒന്നാം തിയ്യതി തോന്നുന്നത് ഉറപ്പായിട്ടില്ല ഗ്രൂപ്പ് ലൊന്നും വന്നിട്ടില്ല ഒന്നാം തീയതിയാണെന്നാ പറഞ്ഞ കേൾക്കുന്നത് ഇനിയിപ്പോ സ്കൂളില് മീറ്റിംങ്ങ് ഒക്കെ ഉണ്ടാവും അടുത്താ ബുധനാഴ്ചൊക്കെ ആയിട്ട് ഒരു മീറ്റിംങ്ങ് ഉണ്ട് അതിന് ശേഷ ആയിരി - പറയാം
ആഹ് ഇവിടെ പത്താം തീയതിയ തുറക്കുന്ന ഈ ചെറിയ ആളല്ലേ യു കെ ജിയില അവർക്ക്
ആഹ് എൽ കെ ജി യു കെ ജി ഒക്കെ പെട്ടെന്ന് തുറക്കൂല്ല തോന്നുന്നുണ്ട്
ആഹ് പത്താം തീയതിയാന്ന് പറഞ്ഞ പക്ഷെ ആഹ് ഇവിടെ പക്ഷെ അടുത്തുള്ള സ്കൂളിലൊക്കെ മൂന്നാം തീയതി തന്നെ തുറക്കുന്നു മോന് പത്താം തീയതിയാ
അതെയ ആഹ് ഇവന് മഴയൊക്കെ ആവുമ്പോ ഏഹ് കുറച്ച് ദിവസക്ക അങ്ങോട്ട് പോകും അങ്ങനൊക്കെണ്ടാവും ഇനി ഈ മാസം ലാസ്റ്റ് ഒക്കെ ആവുമ്പോണല്ലോ മഴ ശക്തി ശക്തി കൂടാ
ആഹ് അതെ അതെ
ഉം അപ്പക്ക ഇനി എന്താവാ അറിയി- റയില്ല എന്നിട്ട് ബാഗ് ഒക്കെ വാങ്ങിയാ
ഇല്ല ഒന്നും വാങ്ങിയില്ല ഞങ്ങള് ഇവിടെ വീട്ടിലില്ലായിരുന്നു യാത്രയിലൊക്കെ ആയിരുന്നു അപ്പം ഇനി വാങ്ങിക്കണം അപ്പൊ ഇവർക്ക് താമസിച്ചാണല്ലോ തുറക്കുന്നത്.
ആഹ് പത്താംതിക്കാവുമ്പോ പിന്നെ കുറച്ച് ടൈം ണ്ടല്ലോ.
ആഹ് കൊറച്ച് ഇരിപ്പുണ്ട്. ബാഗ് ഒന്നും വാങ്ങിക്കണ്ട. ബാഗ് ക്കെ ഏഹ് കഴിഞ്ഞ വർഷം. ആഹ് ഇയാള് സ്കൂളിൽ പോയി തുടങ്ങിയപ്പം അല്ലാതെ ഒന്ന് രണ്ടു പേര് ബാഗ് ഗിഫ്റ്റയ്തായിരുന്നു. അപ്പൊ അത് ആഹ് ബാഗും അങ്ങനള്ള കൊറച്ച് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ പ്പൊ ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റിന്റെക്കെ അതൊക്കെ വാങ്ങിച്ചാ മതി.
ആഹ് ആഹ്.
ബുക്കുകൾ ബുക്കൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അങ്ങനെയൊന്നും വേണ്ട. അതുകൊണ്ട് പയ്യെ പോയി വാങ്ങിക്കണം പറഞ്ഞിയിരിക്കുവ.
ആഹ് ആഹ് ആഹ് ഇവിടൊക്കെ മൂന്ന് പേർക്കുള്ളത് കൊണ്ടേ ഇനി രണ്ടു പേർക്കും കൂടെ ആഹ് ആഹ് ആഹ് കൊറെ ബുക്ക്ണ്ട്. പൊതിടാൻ കൊറേ ണ്ട്. ഹ്
ആഹ് അഹ് ശരിയാ.
ഒരുപാടുണ്ടാവും. ഹും
അടുത്ത സ്കൂൾലാണോ പോന്നെ. മൂന്നെരും.
ആഹ് അഹ് സ്കൂ അടുത്തന്നെണ്. പക്ഷെ വണ്ടി ണ്ട്. ഇങ്ങനെ മെയിൻ റോഡായ് കാരണേയ് പേടിയാണേ ഒറ്റക്ക് തനച്ച് വിടാനയ്. ആഹ് പ്പോ വണ്ടി വരും. അടുത്തന്നെയാണ് സ്കൂള് ഉം അവ്ടെ അടു താണോ?
ഇവിടെ അടുത്തുണ്ട്. ഇവിടെ മോനെ വിടുന്ന ഇവിടെല്ലാ. നമ്മുടെ ഇവിടുന്നൊരു അരമുക്കാ മണിക്കൂറ് ഉണ്ട്. ട്രാവല്.
ആഹ് ആഹ്. ആഹ് ആഹ്. അവ്ടെ ങ്ങനെ. പാടങ്ങള് അങ്ങനെക്കെണോ?
ഇല്യ ല്യ. ഇവിടെ നമ്മള് കടലിന്റെ ഏരിയ.
അതെയോ. ആഹ് ആഹ് കടു ബീച്ചൊക്കെ അടുത്താണോ?
ആഹ് ഇവടെ നമ്മുടെ വീട്ടിനടുത്ത്ന്ന്‌ വീട്ടിൽ നിന്നോണ്ട് നോക്കുമ്പോ നമുക്ക് കടല് കാണാം. കായല് കാണാം.
അപ്പൊ ഈ മഴ പെയ്യുമ്പൊക്കെ കടലിങ്ങനെ വെള്ളം അടുത്ത് വരൂലേ.
കട മഴ പെയ്യുമ്പഴത്തേക്കും കാറ്റൊക്കെ ഉണ്ടെങ്കി കടല് കേറും ഇങ്ങോട്ട്.
ആഹ് വീട് എങ്ങനെ ഉയർത്താണോ?
ഇല്ല. അങ്ങനല്ല. നോർമലായിട്ട് ഉള്ളരു വീട്. ഒരുപാട് ഉയര നമ്മള് സെയ അങ്ങനെ പ്പൊ ഉ താന്ന പ്രദേശല്ലേ ഇവടെ.
ആഹ് ആഹ്.
അങ്ങനെ ഉയർന്നെന്നും അല്ല. നമ്മടെ കടലുമായിട്ടൊക്കെ ചേർന്നു. ഒരേ സമനിലപ്പിൽ നിക്യും. ഉം
വെള്ളം കേറാറുണ്ടൊ? ക കടല്. വീട് ഒഴി ഒഴിഞ്ഞു പോവാറുണ്ട്. നല്ല മഴ മഴക്കാലാവുമ്പോ.
മഴക്കാലവുമ്പോ കൊഴപ്പൊന്നുല്ല. ഈ വേലിയേറ്റ സമയംന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വർഷത്തില്. ചെല സമയങ്ങളിലൊക്കെ നല്ല രീതിക്ക് കടല് കേറും. ഇപ്പ ഞ നമ്മുടെ വീട് കൊറ ച്ചും കൂടെ ഇപ്പുറതൊട്ട് നിക്ക. നമുക്ക് ടെറസി കേറിയാല കടല് കാണാൻ പറ്റുന്നത്. ഈക് തീ കടലിന്റെ സൈഡിൽ ക്ക്‌ ള്ള വീടുകളൊ ക്കെ കാ ആഹ് സമയാവുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു പോവും. ആഹ് ആഹ്. നമുക്ക് ഇങ്ങോട്ട് പ്രശ്നൊന്നുല്ല. ഇല്ല്യല്ല. ഞങ്ങൾക് ക്ക് സുനാമി വന്ന സമയത്താണ് നമ്മള് വീടൊഴിഞ്ഞത്. അന്നല്ലാതെ നമ്മള് ഇതുവരെയും അങ്ങനെ ഒഴിഞ്ഞിട്ടൊന്നുവില്ല വീട്.
ആഹ് അന്നന്നിട്ട് വല്യ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
ആഹ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെക്കെള്ള കൊറെ പേരൊക്കെ മരിച്ചു അങ്ങനെ ക്കൊ ആഹ്. അങ്ങനൊക്കെ കൊറെ പിന്നെ ഫാമിലിയിലുണ്ടായിരുന്നു മരണം. അങ്ങനെ ആഹ് അങ്ങനൊക്കെ സംഭവിച്ചു.
വീടിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇണ്ടായിട്ടുണ്ടാവില്ലല്ലേ?
ഏ എൻ എന്റെ വീട് ഫുള്ള് പോയാരുന്നു കടല് കേറ്യാ
ആഹ്
ഏഹ് എന്റെ വീട് ഫുള്ള് പോയി. അവടെ ഏ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് കൊണ്ട് വന്ന വീട്ടിലാ നിക്ക്ന്നേ അപ്പം അല്ല പിന്നെ വേറെ വീട് നമ്മള് അവിടെ വെച്ചു സംഘടന ക്കാര് നമുക്ക് വെച്ചൊക്കെ തന്നു വീടെ പിന്നെ അതിന്റെ കൂടെ നമ്മള് പിന്നെ എക്സൈറ്റൊക്കെ ചെയ്ത്.
ആഹ് ആഹ് ആ നല്ല നാശനഷ്ടങ്ങൾ ഇണ്ടാവൊല്ലല്ലോല്ലേ?
ആഹ് ഒരുപാട് പേര് നമ്മുടെ ഇവിടെ ഏരിയേല്‌ നമ്മടെ ഈ പഞ്ചായത്ത് ഒരുപാട് പേ മരണ ഉണ്ടായിരുന്നു.
അതെ ആഹ്.
നമ്മള് പിന്നെ അന്ന് എന്തോ ഭാഗ്യം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ന്നാലും നമ്മുടെ ഫാമിലിയിലൊക്കെ കൊറെ മരണം സംഭവിച്ചു.
ആഹ് ആഹ്. പാവം കയ്ഞ്ഞ പ്രാവശ്യം വയനാട് കേട്ടിട്ട്ല്ലേ മുണ്ടക്കഴിഞ്ഞി. എത്ര മരണം ആ പ്രദേശം തന്നെ പോഴല്ലോ നശിച്ചു പോയല്ലോ.
ഓ അത് ഒന്നും പറണ്ട ഈ ഫോണി കാണുമ്പോ ഇപ്പഴും നമുക്ക് സങ്കടം വരും അതൊക്കെ കാണു
അതെ ഉം.
നമുക്ക് ഇവിടെ സംഭവിച്ചതു പോലുള്ള ഒരു ദുരന്തമായ്രുന്നു അവിടെം.
അതെ ആഹ് ആ പ്രദേശം തന്നെ ഇല്ലാതായല്ലോ.
അതെ അതെ ഇവിടെ പിന്നെ അങ്ങനില്ല ഇതി ഇവിടത്തേക്കാളും രൂ രൂക്ഷായിട്ടുള്ള മരണമല്ലെ അവിടെന്ന്ച്ചാ ച ചിലരെ കിട്ടിയിട്ട് പോലും ഇല്ലല്ലോ.
ആഹ് കിട്ടീട്ട് പോലുല്ല പിന്നെ അവ് ട്‌ന്ന് ഏ ഒഴുക്ക്പ്പെട്ട് വന്നത് മലപ്പുറം മറ്റേ നിലമ്പൂര് പുഴയി ക്കാണല്ലോ വന്നതാ അത്രം ലോങ്ങാണ് വയനാടും നിലമ്പൂരുംപറയുമ്പോ എത്ര ലോങ്ങാണ് അപ്പൊ അതൊ ക്കെ ഓ അതൊക്കെ നമുക്ക് ഇപ്പളും ആലോയ്ക്കുമ്പഴേ ഭയങ്കര ഒര് ടെൻഷന്ള്ള കാര്യങ്ങളാണ്. അപ്പൊ ഉം എന്റെ ഫാമിലിലൊക്കെ ള്ള ആളുകളൊക്കെണ്ട് അവ്ടെ ആ ഭാത്തൊ റിസോർട്ട് നടത്തുന്നതേ വായനാട് ആ ബാത്തൊക്കെ.
ആഹ് ആഹ്.
ക്ഷെ അവർക്കൊക്കെ തൊട്ടട്ത്താണ് അവർക്കാന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല.
പൊക്കത്തിൽ നിക്കുവാണോ ഉയരത്തി നിക്കുവായിരുന്നോ?
ആഹ് ഇത് പിന്നെ ഇത് ഇവ് ടുന്ന് ഒര് ഒര് കിലോമീറ്റർ അപ്പറാണ് ഇവര് താമസിക്ക്ന്നത്. ഞങ്ങളെ എന്റെ സിസ്റ്റേഴ്സും അവരെ ഫാമിലി ഹസ്ബൻ്റൊക്കെ അവ്ടെ റിസോർട്ട് എട്ത്ത് അവര് അങ്ങനെ അവ്ടെ ജോലി ചെയ്യ്ന്നാ ആള്‌കളാണ് അവിടെ റിസോർട്ട് നട്ത്ത്ന്നതെ അപ്പ അവരാ ഭാത്ത്ന്നൊന്നും ബുദ്ധിമുട്ടൊന്നുണ്ടായിട്ടില്ല ശബ്ദങ്ങളും തൊക്കെ അവര് കേട്ടിട്ട്ണ്ട്.
ഉം. ഓ എന്നാലും എന്തൊരും ഇതായി പോയി ദുരന്തമായി പോയി നമുക്ക് ഇപ്പഴും ഓർക്കുമ്പോ നമുക്ക് ഭയങ്കരം ബുദ്ധിമുട്ടാ അത്
ആ നമുക്ക് കാണാൻ പോലും കഴിയൂല്ല ഞങ്ങള് ഞ അവിടെ അങ്ങനെ പോന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഞങ്ങള് കാണാൻ പോയി യിട്ട്ണ്ടായിര്ന്നു നമുക്ക് കാണാൻ തന്നെ കഴിയൂല അത്രയും ഇത്രയും സ്ഥലണ്ടേ അപ്പൊ അ മരണം പെട്ടതും പിന്നെ അവിടെ തന്നെയാണല്ലോ അവരെ ക്കം ചെയ്തത് ആഹ് ആഹ് അതൊക്കെ ഒന്ന് കാണുമ്പോ ഒരു അ ജാതി മതം ന്നുല്ല്യ
അതെ അതാ പക്ഷെ മനുഷ്യര് ഇതെല്ലാം ഇതൊന്നും ഇത്ര വന്നാലും പഠിക്കത്തില്ലന്ന് പറയ ന്ന പോലല്ലേ ചെ ഇപ്പോഴും ആളുകൾ ത മ്മീ സഹോദരങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമിക്ക് വേണ്ടി അടിയിടുന്നത് വസ്തു അത് ഇതൊക്കെ തന്നെ പക്ഷേ അതാ അങ്ങനള്ളോരൊക്കെ ഇവിടെക്കെ ഒന്ന് പോയിച്ചന്ന് കാണണം എന്തെല്ലാം ഉണ്ടാ ക്കിന്ന് പറഞ്ഞിട്ട് വല്ല ഉണ്ടോ
അതന്നെ എന്തെല്ലാം ഉണ്ട ആ അതന്നെ ഓരോ വീടുകള് പൊളി ഞെട്ട് ഫുള് പൊളിയാതെപ്പോൾ ഇങ്ങനെ അവിടെ കിടക്കയാണ് നമുക്ക് അവക്ക് കാണുമ്പോൾ നമുക്ക് നമ്മൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി എത്ര അധ്വാൻസ് ഉണ്ടാക്കിയ വീടാണ് പുതിയ വീടാണ് ഒരു വീട് അത് ഫുള്ങ്ങനെ വാർപ്പ് മുകളില ഭാഗം ഫുള്ള് പോയിട്ടുണ്ട് പിന്നെ അവിടെയും ഇവിടെക്കെ ചുമരൊക്കെ ആയിട്ടേ പിന്നെ ഒരു വീട് ഏർ മുകളില് മാത്രം നക്കുക താഴെ ഭാഗം ഫുള് ഒരു ഹാള് പോലെയിക്ക ചുമരൊക്കെ വീണിട്ടേ അങ്ങനെയൊക്കെ എത്രയോ വീടുകളുണ്ട് അവിടെൊക്കെ ഉ
എന്ത് പറയാനാ ഓരോ ദുരന്തങ്ങള് പക്ഷെ എത്ര വന്നാലും ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല ഉം നമ്മള് ഉള്ള സമയത്ത് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതിനുള്ള എല്ലാം കെട്ടിപ്പിടിച്ച വെച്ചിട്ട് വല്ല കാര്യമുണ്ട
ആഹ് അതെ അതെ
ശരിയടാ എങ്കി ഞാനേ വിളിക്കാവേ അഹ് അഹ് ആരാ അമ്മേ